ഹലോ
ആ കേൾക്കുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്താ നല്ല വിശേഷം
ഓക്കേ എന്ത് ഭക്ഷണോക്കെ കഴിച്ചോ നല്ല വിശേഷം.
ഉ ഇല്ല കഴിച്ചിട്ടില്ല മ ക്ക ആ ഒര് കുട്ടികള് കഴിച്ചു. ഞാൻ നോമ്പെടുക്കണ് ഇപ്പൊ ആഹ ഉം
ഇവിടേം ഞങ്ങളെല്ലാവരും നോമ്പാണ്.
ആഹ്
അത് കാരണം പണിയൊന്നുമില്ലല്ലോ
ആഹ ആഹ പണിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞു. ഇതിപ്പോ ഉം ആം അടുക്കളയിലൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു വിട്ടു. പിന്നെ തീരുമാനുള്ളതൊന്ന് പിഴഞ്ഞിട്ടു. കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. ഇപ്പോ ഒന്ന് കുളിച്ചാ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കാം.
ഉം പിന്നെന്തേലും വർക്ക് ചെയ്യണ്ടോ വേറെന്തേലും വർക്ക് ചെയ്യണ്ടോ?
ഇല്ലില്ല ഒന്നും ചെയ്യണില്ല.
ആഹ് ആഹ് ആഹ് ഓരു കഴിച്ചു ആ ഓരു കഴിച്ചു ഏഹ് എന്താ കുട്ടികളുണ്ടോ?
കുട്ട്യാളൊക്കെണ്ട്
ആഹ് ആഹ് ചെർതാ ആഹ് ആ
ഉം പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇല്ലാ ഞങ്ങള് ഇന്നലെ നോമ്പ് തൊറക്കാൻ മാണ്ടീട്ട് ബിരിയാണി വെച്ചായിേ അപ്പൊത് കൊടുത്തു ഉ
ഉ വേറെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിന്നല്ലേ കൊറച്ചുണ്ട് അത ആ ഉച്ചക്ക് കൊടുക്കരുത്
രാവിലത്തേക്ക് പിന്നെ അത്തായത്തിന് വെച്ചത് കൊടുട്ട്
ആഹ ആഹ് ആഹ് ആഹ് ഇ ഉച്ചക്ക് വേറെ ഉണ്ടാക്കാനാവില്ല
ഇവിടെ പിന്നെ വെക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച കൂടുതൽ വെക്ക അതായത് രണ്ട ദിവസം രാത്രിളോ അടുത്ത് രാവിലെ ഉച്ചക്കോ വരെ ഉള്ളത് ഉണ്ടാവോയി
ആഹ
അവൻ വ ബിരിയാണീന്റെ പെയിന ആളാണ് ബിരിയാണിയ ബിരിയാണിയ പറഞ്ഞോണ്ടേയിരിക്കും
മക്കളിലെ ആഹ
പിന്നെ വീട്ടില് വേറെ ആരാള്ളേ
വീട്ടില ഹസ്ബൻഡും ഹസ്ബൻറിിന്റെ ഉമമാ വപ്പ ഫിനാലിയൻ വൈഫർ ഞങ്ങൾ ആാരളും പിന്നെ കുട്ടി എന്നന്ന് കാാട ഒരു കസം വന്നിട്ടുണ്ട് അപ്പൊ ആളുടെ പിന്നാലെ പോയിരിക്കുകയാണ് ആളുടെ വലിയ കാര്യമാണ് കുട്ടിക്ക് പിന്നെ അലേ പോയിരിക്കണോ ഇക്കാ ഇക്കാ ഇക്കാ പറഞ്ഞിട്ട്
ഏ ഹസ്ബൻഡ് നാട്ടിലന്നെ
ആ്സ്ബഡന്റെ നാട്ടില്ല കടിയുണ്ട് വന്തമായിട്ട് അപ്പൊ കടയിൽ പോയിരിക്കണ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളടെ ഹസ്ബൻറോ ഉ പിന്നെ അവിടക്ക് മഴയൊക്കെ ഉണ്ടോ
ഇന്നില്ല ഇന്നലെ ഇണ്ടായിന്ന് ഇല്ലതയ്ല
ശരി
ഇടക്കേട് ഇണ്ടഞ്ഞി മഴ
രണ്ടു ദിവസം ആയിട്ട് തീരെ മഴയില്ല
ഏ ഇവിടെന്നല്ല പയതു ഉ ഉ ഉ
ഹ
ഇന്ന് ലീവ് ആണല്ലോല്ലേ സ്കൂള് പോണ കുട്ടികള മക്കളാ
ഇണോ ചെറുത രണ്ടു വയസായിട്ടള്ളൂ സ്കൂളിക്ക് വിടാനായിട്ടില്ല അത കാരണംന്താ അടുത്ത വർഷം ഇവിടണ അംഗലവാടി ടണം ഉ അവനാണ് പോവതേ ഇല്ല ഞാൻ പോവില്ല പറയ ഇപ്പ തന്നെ ഇപ്പ തന്നെ എന്തേങ്കലും ചോദിച്ചാ ഇല്ല ഞാൻ പോവില്ല ഞാൻ പോവില്ല പറയി നമ്മൾ തമാശിക്ക ചോദിക്കില്ലേ കുട്ടി ങ്കിലും മടി പോകോ അപ്പൊ പിന്നെ ഞാ പോവില്ല
ഏളങ്ങല അവിടെ കണ്ടുണോ അത് അതൊന്നും അറിയാനായിട്ടില്ലല്ലേ രണ്ടു വയസ്സല്ല ആായിട്ടുള്ളൂ അല്ലേ
ഇല്ലില്ല ഞാൻ പൊടി വാങ്ങിക്കാൻ പോകുമ്പോ കുൂടിട്ടും വെയിറ്റ് നോക്കാലോ പറഞ്ഞിട്ട് ഉ അപ്പൊ കാണും അവിടെ പോയെ ഇറക്കി വിട്ടാ എൻ്റെ മടിയിലേ വന്നിരിക്കും
ഏ
ഉണക്ക കുട്ടിയാണ് അവപോലെ നല്ല മടിയൻ കുട്ടിയാണ്
ആഹ
പിന്നെ നിങ്ങളടെ കുട്ടികള ഒത്തിരില്ലേ പഠിക്കണേ
ഒരാള് മൂന്നില്േ ഒരാള് ഒന്നില്ല
ആഹ ചെറിയ കുട്ടികളാണല്ലോ എന്താ വീട്ടിൽ പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ അതായത് സ്കൂള് വിട്ട് കഴിഞ്ഞ ഹോംവർക്ക് ങ്ങളെല്ലെ നോക്ക എന്ത് രണ്ടാളും നന്നായി പഠിക്കാേ
പഠിക്കക്കെയും ചെറുദ്ന് കൊർച്ചൊരു മട്യാണ്
അതെ അതെ ചെറിയ കുട്ടികൾ എല്ലാ വീട്ടിലും ചെറിയ കുട്ടികളെന്താണ് ടിയും കുട്ട്യാളാണ് കാരണം അവര്ക്കെന്താണ് ആ കളിക്കണം കാരണം നമ്മള് താ ത്തമാര് മൂത്തകുട്ടി വൽതായി അവര് നമ്മളെന്തെങ്കിലും പഠിപ്പിക്കണം പർഞ്ഞ്ട്ട് നിക്കുമ്പോ ഈ കുട്ടി എന്താ ചെ
ആ കളി ആ ഹഹ ഇത് ഓന് ക മോനാണ് അപ്പ കള്യാണ് പൊർത്ത് പോയി കളിക്ക അങ്ങനൊക്കെ വേറെ ഉം പിന്നെന്തൊക്കെ എന്താ വീട്ടില് കൃഷിയൊക്കെണ്ടോ
ഇല്ല കൃഷി ചെയ്യാൻ പറഞ്ഞാ ഞങ്ങള് ചുറ്റും ആ ഫുള്ളായ്ട്ട് ജെല്ലിയിട്ടിരിക്കയാണ് അതായത് ഇവിടെ ഉം അത് കാരണം പ്രത്യേകിച്ച് ലല്ല പിന്നെ സ്ഥലം പുറത്ത് നമ്മള് ചെയ്യും അത് ഇവിട്ത്തെ മണ്ണിന് ഭലം കൂട്തലാണ് അത്കാരണം തെരില്ല ഞ്ഞ്പ്പം നമ്മള് ഒര് വാഴ വെച്ചു വാഴ വെച്ച് രണ്ട് മൂന്ന് വർഷം ആയാലെക്ക അത് കൊല ക്ക്ന്നുള്ളൂ ഉം അതുപോലെ തെങ്ങ് തെങ്ങ് വെച്ചിട്ട് നാല് വർഷായിട്ടും അതിലൊന്നുമേ ഇല്ല
ഏ
ഉം അത് വെട്ടണം പറഞ്ഞ്ട്ട് നിക്കാണ് ആ വെട്ടണം പറഞ്ഞ് നിന്നപ്പം അതിലൊരു കൊല വന്നു അതായത്
ആ ആവശ്യ ആ
ആ അത്പ്പെന്തായി നമ്മളത് ആ വളരും വളരും പർഞ്ഞിട്ട് വെള്ളംട്ട് കൊടുത്താ അത് അങ്ങനേ കൊഴിഞ്ഞാേയി
ആ ഇനി മാണേ ഇണ്ടാവും അട്ത്രശ്യംണ്ടാവും ഉം ഉം
നമ്മളതിനാണെ മരുന്നാെക്കെ തൊക്കെ കൊട്ക്ക്ണ്ട് തീറ്റ അതായത് പൊർത്ത് ബ്ലോക്കിൽ പോയിട്ട് അതിന് എന്തോ ഏ മര്ന്നൊക്കെ വാങ്ങിച്ച്ട്ടരും കുഞ്ഞ് കുഞ്ഞ് ബോൾസ് പോല്ത്തെ ആ അതൊക്കെ വാങ്ങിച്ചിട്ടരും പക്ഷെ കാര്യല്ല ഉം പക്ഷെ എന്റെ എ ന്റെ വീട്ടിൽ ചെയ്യ്ണ് ട്ടാ എന്റെ വീട്ടിൽ എന്റെ ഉമ്മാന്റുപ്പാ നല്ല എന്താ പറയാ കൃഷി പറഞ്ഞ എല്ലാം വല്യ കാര്യമായിട്ട് ഇഷ്ടമുള്ള ആളാണ്
ആ
എല്ലാ മാസും എന്തെയ്യും ബ്ലോക്കി പോകും കാെർച്ച് വിത്തോ അല്ലങ്ക്യ ചെറി ചെടികളോ വാങ്ങിച്ചിട്ട് വരും സ്വന്തമായിട്ട് കൃഷി ചെയ്യും ഇത ഇത്തവണ വീ ട്ടി പോയപ്പോ ഞാനും കൂടിട്ട്ണ്ടായ്ര്ന്നു കൊറച്ച് മണ്ണ്ന് തടെവെടുത്ത് കൊട്ക്ക വിത്ത് വെയ്ക്ക തൊക്കെ ചെയ്തപ്പോ ഞങ്ങളെല്ലാരും കൂടി നല്ല രസായ്ര്ന്നു ഉമ്മ ഉമ്മമ്മ ഉപ്പാപ്പ ഞാന് പിന്നെ അതിന്റെടേലെന്റെ കുഞ്ഞു ബിയും വന്നു അതെ ഉം അവിടെ ഒരു തൈ വെച്ചിട്ട്ണ്ട് കൊയ്യക്കേടെ അത് ഞാ ആ ദാ വര്ന്നു ഹലോ
ആ ന്നട് കായണ്ടായ്ണോ
ആ നല്ല കായിണ്ടായി അ ആള് വലുതായിട്ടില്ല ചെറിയ മരമാണ് ഷെന്താണ് നല്ലാ കായിണ്ട് ഉം
മോളോ മോനാ മോളാ
മോനാണ് ഒരു മിൻറ്റ് ഞാനിപ്പോ സംസാരിക്കാവേ ഒന്ന് ഹോൾഡ് ചെയ്യണേ
അതെന്ത്
ഭി ഭി
ആഹ ഹലോ
ആഹ് കേൾക്കണില്ലേ
ഓ കേക്കുന്നുണ്ട് അത ആ് ഹസ്ബൻഡിന്റെ ബ്രദറ് വിളിച്ചതായി
ആഹ ആഹ
അപ്പ അവിടക്കന്ന പോയി
ആഹ ആഹ ഇ മോള് പോന്ന ഓ ഉറങ്ങോ പറങ്ങോ
ഞാൻ അവനെ ഫുഡ് കൊടുത്തിട്ടില്ല എത്ര നേരമായി റ്റവും സംഭവം അവൻ കുറച്ച് കളിയിൽപ്പെട്ടു അപ്പൊ കൊടുക്കാൻ പറ്റിയില്ല ഞാന് നോമ്പ ഇത് കാരണം അത് അങ്ങനെ മറന്നു അപ്പൊ ഇപ്പോഴാണ് ജസ്റ്റ് ഞാൻ ഓർമ്മ വന്നത്
ആഹ
സാധാരണ വീട്ടിൽ ഉമ്മയുണ്ടല്ലോ ഉമ്മയാണ് കൊടുക്കുക എന്നലാലേ ഉുമമ്മ ആായിരുന്നു കൊത്തത് സോ ഓക്കെ അങ്ങനെ പോയി പക്ഷെ ഇന്ന് അവൻ കഴിച്ചില്ല കൊടുക്കാൻ പറ്റയില്ല ഉ ഹസ്ബൻറിിന്റെ കസിൻ വന്നിട്ട് അപ്പൊ ആൾ എടുത്തിട്ട് നടക്കണം ആ മൈൻഡില് വന്ന അതെ ത ഞാൻണ്ടില്ല അ കാരണം മൈൻഡില് വന്നില്ല ാ സാധാരണ ഉമ്മ കൊടുക്കും എന്തെങ്കിലും കൊടുക്കും
ആഹ ആഹഹ
പറഞ്ഞരു സങ്കടം വരുന്നക്കി
ആ
ഇല്ല കാണുന്നില്ല എവിടെയോ പോയിരിക്കുന്നു വന്നിട്ട് ഇനി കൊടുത്തിട്ട് വേറ എന്തും ചെയ്യുന്നുള്ളൂ
ആഹ പാലക്കുടി നിർത്തിയോ
ആ ഞാൻ രണ്ട വയസ് അവൻന്റെ ബർത്ത്ഡേ ആവുന്നതിന് തൊട്ട് ഒരു മാസം മുമ്പ് എല്ലാം നിർത്തി കാരണംഹ ആൺകുട്ടികൾക്ക് അതാണല്ലോ ലിമിറ്റ്
ആഹ ആഹ
ബർത്ത്ഡേ സെബ്ര്യ സെലിബ്രേറ്റ് ചെയ്യണതിനെ കുുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്
കേ നക്കായിട്ട്
ആഹ ഉ ഉം അതെ നമ്മളും അതുപോലെ തന്നെ കേക്ക് വാങ്ങിക്കും വീട്ടിൽ ബിരിയാണി വഴിക്കും കാരണം അതൊരു സന്തോഷമാണല്ലോ നമ്മളത് ആഘോഷിക്കണം പക്ഷണം അധികം ആഡംബരം ഇല്ലാതെ് നമ്മ രണ്ട് ഫാമിലി മാത്രം
ആഹ ആഹ
അതിലും സന്തോഷം തന്നെയാണല്ലോ ഉം ഉം ഇതിപ്പോ എന്താണ് എല്ലാവരും ചെയ്യാ വലിയതായിട്ട് ബർത്ത് ഡേ കഴിക്കും എന്തിനന് ഫോണില് സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്ടാൻ വേണ്ടിയിട്ട്
ആഹ ആഹ അതൊക്കെ കൊറച്ച് ഓവറ അല്ലേ
ഓ അവറാണ് അങ്ങനെയുള്ള ആഡംബരം ഒന്നും ഇവിടെയില്ല
ആഹ ജസ് സന്തോഷത്തിന് കേക്കും ഫുഡും
അതെ അതെ ഇതിപ്പോ ഇപ്പൊ ചെയ്യുന്നത് കുട്ടി അറിയുന്നത് പോലല്ല അപ്പൊ നമ്മുടെ സന്തോഷത്തിന്നെ ചെയ്യുന്നത്ത് കുറച്ച് വലുതായിട്ട് അവൻന്റെ സന്തോഷത്തിന് പറഞ്ഞ് ചെയ്യുമ്പോേ അവനറിയുള്ളു
ആ ആ കണക്ക്
അതെ അപ്പൊ നമുക്ക് അവ എന്റെ ആഗ്രഹത്തിന അനുസരിച്ച് ചെയ്തു കൊടുക്കാം ഉം പിന്നെ നിങ്ങളടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണോ
അവിടെ എന്തന്നഈ വായ്പൊക്കെ കളില്ല ഇവിടെ അടുത്തൊരു തോടുണ്ട് എ പോവാറില്ല എന്നാലും ഒക്ക് പവണ
അയ്യോ മാഴിയ കേല്ലേ
ആഴാണ് അതന്നെ അവർക്ക് കാണണം പറഞ്ഞാണ്ട് ഉ
എ എന്നാ ശെരി ഞൻ പിന്നെ വിളിക്കാം ഉ